ഹലോ
ഹലോ
ആഹ് പല് പറയൂ ആഹ് കേ
ആശിമ ഇപ്പ ഞാന് ആഹ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങള് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എ ങ്ങനെ ഏഹ് നിലവില് ഈ ഒരു സമൂഹത്തിലെ കുട്ടികള് അതുപോലെ തന്നെ വിദ്യാർത്ഥികള് യുവാക്കള് വലിയ മുതിർന്ന ആളുകള് അവരൊക്കെ എങ്ങനെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് ആശി മോ ക്കെ അല്ലെ
ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ
ക്ക് ആദ്യ നമ്മള് ചെറിയ വിദ്യ കുട്ടികളില് നിന്ന് തുടങ്ങാം അയ്ല് വിദ്യാർത്ഥികളൊക്ക ഉൾപ്പെടുത്തിട്ട് തുടങ്ങാ ഇപ്പൊ ഹാഷിം ഞാൻ വീട്ടില് എൻ്റെ എനിക്ക് സഹോദരിമാരുള്ളത് കൊണ്ട് തന്നെ എന്റെ വീട്ടില് കൊറച്ച് കുട്ടി ളൊക്കണ്ട് അപ്പൊ ഈ ഒരു ഈ ഒരു കുട്ടികളുടെ സ്വഭാവത്തില് ഞാൻ കണ്ടുവരുന്നരു മാറ്റന്ന് പറഞ്ഞാല് നമ്മുടെ നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവരുന്നൊരു സ്വഭാവന്ന് പറഞ്ഞാലെന്താണ് വീട്ടില് കു ട്ടികള് കൂടുതൽ അക്രമങ്ങള് കാണിക്കുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലൊക്കെ ഒര് സമ്മാനം പ്രഖ്യാപിക്കലൊക്കെ ചില സമയത്തക്കെന്തായിരിക്കും ഞാൻ നിനക്ക് ഫോണ് തരാം സോഷ്യൽ മീ ലെ യൂസ് ചെയ്യാം കൊറച്ചു നേരം യൂട്യൂബ് കാണാം അല്ലെങ്കില് ഇൻസ്റ്റഗ്രാം കാണാന്നുള്ള ഇത്തരങ്ങൾ ഇത്തര ത്ത്ള്ള റിവാർഡുകളും അതുപോലെ തന്നെ പ്രശ് പ്രശ്നപരിഹാരങ്ങളൊക്കെ ആയിട്ട് നമ്മളതാണ് കാണാറുള്ളത് പക്ഷെ ഇതിന്റെക്ക ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാല് വിദ്യാർത്ഥികൾക്ക് ഓര് ഓരോരോ മനുഷ്യർക്കും ഓരോരോ പ്രായത്തില് വ്യത്യസ്തമായ രീതിയിലുള്ള അറ്റൻഷൻസ് പാനഗള് എന്നാണ് ഇംഗ്ലീഷിൽ പറയാ അതായത് ശ്രദ്ധിക്കാനുള്ള ഒരു ഒര് നിശ് ചിതമായുള്ള സമയങ്ങളാണ് ഉണ്ടാവാ അപ്പൊ ഒരു പത്ത് മുതൽ പതിനഞ്ച് വയസ് വരെ അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ് കൗമാരക്കാലം അഡോൾസൻ പിരീ വിദ്യാർത്ഥി കുട്ടികളുടെ ശ്രദ്ധിക്കാനുള്ള ഒരു ഒരു സമയംന്ന് പറഞ്ഞാല് ഏകദേശം ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെയാണ് പക്ഷെ ഈ സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ കണ്ടന്റുകൾ തുരു തുരാ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ അടിയിലൂ ട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നതിലൂടെ നീക്കി നീക്കി പോകുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് കുട്ടികൾക്ക് ഒരേ സമയം ഒരു കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള സമീപനങ്ങൾ നടത്താനുള്ള കഴിവ് താരതമ്യേന കുറഞ്ഞുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പൊ ഞാന് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ. ഇന്റെ വീട്ടിലുള്ള ഒരുപാട് കുട്ടികൾക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കുട്ടികൾക്ക് കൂടുതല് പഠനത്തിൽ ശ്ര ദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ അധ്യാപകന്മാര് പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ കഴി കഴിയുന്നില്ല ഒരു പിരീഡ് മുഴുവനായിട്ട് ഇരിക്കുന്നത് ഭയങ്കര ഇറി റ്റേഷനായിട്ട് ഉള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ടൊക്കെ അവരുടെ പരാതികള് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോ അതാണ് ഞാൻ ഞാൻ കുട്ടികളുടെ ഭാഗത്ത് നിന്നും സ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതലായിട്ട് കൂടുതലായിട്ട് എന്നുള്ള വേഡ് പ്രത്യേകം ആശിം ശ്രദ്ധിക്കണം. ഓക്കെ തീരെ ഒരു ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കൂടുതലായിട്ട് ഈകണ്ടെന്റുകള് ഈ കാര്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ ചർ അപ്പൊ ഇതാണ് കുട്ടികളുടെ ഭാഗ ത്ത്ന്ന് അതുപോലെതന്നെ ചെറിയ വിദ്യാർത്ഥികളെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മള് അത് ഉപയോഗപെടുത്തുമ്പള്ള പ്രശ്ണങ്ങൾ ഇനി ഇത് കൗമാര ക്ക് പ്രായക്കാരായട്ട്ള്ള ആളുകളിലേക്ക് വരുമ്പോ എന്തൊക്കെയാണ് ആശിമിന് തോന്ന്ണത്
എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇന്ന് ഈ കാലത്ത് എഴുന്നേറ്റുടനെ പലരും ആദ്യം നോക്ക്ണത് മൊബൈൽ ഫോ ണാണ് അല്ലെ വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാമില് പുതിയ പോസ്റ്റ്ണ്ടോ ഫേസ്ബുക്കിൽ എന്താണ് നടന്നുകൊണ്ടിരിക്ക്ണത് യൂട്യൂബില് പുതിയ ഹനാൻഷ വീഡിയോ ഇിട്ടുണ്ടോ അതുപോലുള്ള ഒരുപാട് വീഡിയോസും ഒരു സോഷ്യൽ മീഡിയ അഡിക്ട് ആയി കൊണ്ടിരിക്കാണ്. ഈ കാലത്ത് അത്രയേറം സ്വാധീനം സോഷ്യ ൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ നേടിയിട്ടുണ്ട് എന്നാണ് ചുരുക്കം പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ നല്ല നോക്കിയാൽ ഒരുപാടുണ്ട് ലോകത്തിലെ ഏത് ഭാഗത്തുള്ള ആളുകളുമായി നിമിഷങ്ങൾക്കകം നമ്മക്ക് കോൺടാക്ട്യ്യാം. അതുപോലെതന്നെ വിദേശത്ത് ജോലി നമ്മുടെ കുടുംബക്കാരാണെങ്കിലോ സുഹൃത്തുക്കളാണെങ്കിലോ എളുപ്പത്തിൽ സംസാരിക്കാനും വീഡിയോ കോൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. പക്ഷെ പഴയകാല ത്ത് ആ പഴയകാലത്ത് നമുക്ക് ഒരു വാർത്ത അറിയാൻ ദിവസങ്ങൾ എടുക്കുമായിരുന്നെങ്കിൽ ഇന്നാതിന്റെന്നും ആവശ്യല്ല. സെക്കൻഡുകൾക്ക് തന്നെ നമ്മടെ ഫോണില് യൂട്യൂബ് നോക്കിയാൽ ന്യൂസ് നോക്കാം അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ ഉണ്ട് ല്ലെ?
അതെ അതെ ഉറപ്പായിട്ടും.
ആ അപ്പൊ അതുപോലുള്ള ഒരു ബെനഫിറ്റുകൾ ഉണ്ടെങ്കിൽ പോലും എന്താണ് ഒരുപാട് നമുക്ക് എതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നട
അതെ അതെ ആശിം മലയാളത്തില് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ചൊല്ലുണ്ട്. അതെ മലയാളത്തിലത്തില് പ്രശസ്തമായിട്ടുള്ള ചൊല്ലുണ്ട് അമിതമായ ഒരു അമൃതവും വിഷം അപ്പോ ഓരോ പ്രായക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളി അമിതമായാൽ അമൃതവും വിഷം ന്നുള്ളരു പോയിന്റിലോട്ടെത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. എന്നുള്ളതിൽ ചർച്ചല്ല പക്ഷെ ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോഴിണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. നമ്മൾ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇംഗ്ഗീഷ്കു അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ചൊല്ലുണ്ട് ബിൽ കിൽ അവർ ഹാപ്പിനെസ് ന്ന്ള്ളത് അല്ലെ അപ്പോ ആശിം പറഞ്ഞു. അതുപോലെ തന്നെ ആൾക്കാരെന്ത് ചെയ്യും സ്ഥിരമായിട്ട് വാട്സാപ്പ് യൂസ് ചെയ്യുമ്പോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകൾ കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ജീവുമ്പോഴൊക്കെ പരസ്പരമുള്ള അവനാന്റെ അവനവന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട സന്തോഷങ്ങളെ അവനവൻ തന്നെ കൊലപ്പെടുത്തുന്ന ഒരു സ്വഭാവ രീതിയിലോട്ട് ഒരു ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു നാച്ചുറലി അവനക്ക് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവിക രീതിയിലോട്ട് അവൻ എത്തും ഓക്കെ എനിക്ക് എന്തുകൊണ്ട് അവന്റെ പോലെയുള്ള ശരീര പ്ര്രകൃതി എനിക്കില്ല ഭംഗി എന്തുകൊണ്ട് എനിക്കില്ല സമ്പത്ത് എനിക്ക് എന്തുകൊണ്ട് എനിക്കില്ല എനിക്കൊരു നല്ലൊരു പാർട്്ണർ ഒരു സന്തത സഹചയം എനിക്ക് എന്തുകൊണ്ടില്ല ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള കമ്പാരിസൺസ് പരസ്പരം അങ്ങോട്ട കൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രന പ്രക്ഷണങ്ങ ഉണ്ടാവും അതുപോലെ തന്നെ ഇതൊ കൂടുതലായിട്ട് യൂസ് ചെയ്യും പട്ടോ നമ്മുടെ സന്തോഷത്തിനന് പതിെ പതിയെ എന്തെ്യും തുടങ്ങും കൊലപ്പെടുത്താൻ വേണ്ടിടങ്ങും ഇല്ലാതൊക്കാൻ വേണ്ടിട്ട്ടും ഓക്കെ അതാണ് യൂത്തിന ഇടയിൽ കാണുന്ന യുവത്വത്തിനിടൽ കാണുന്ന ഈ ഒരു യുവ സമൂഹത്തിനിടയിൽ കാണുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പ നിലവില് നമ്മള് ഈ ഒരു ഒരു കൗൺസിലിങ് അല്ലെ ഏഹ് സൈക്കോളജിക്കൽ മാനസികപരമായിട്ടുള്ള കൗൺസിലിംഗ് മേഖലയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതല് ആളുകൾ വരുന്ന ഒരു ഏജ് എന്ന് പറഞ്ഞാല് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിഞ്ച വയസ്സുള്ള ഏജ് റ്റകൾ നിന്നായിരിക്കും ഓക്കെ അതിൽ എന്തുണ്ടാവും ഈ ദമ്പതിമാരുണ്ടാവും അതുപോലെ തന്നെ കല്യാണം കഴിക്കാത്ത ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ സ്വമേധയാ ത നേരിടുന്ന എന്തെങ്കിലും മാനസികമായിട്ടുള്ള വെല്ലുവിളികളാവാം അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഏരിയയില്ൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അതൊക്കെയാണ് ഈ ഒരു യുവാക്കളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി രക്ഷിതാക്കള് ഈ ഒരു സാമൂഹിക മാധ്യമം യൂസ് ചെയ്യുന്നത് എങ്ങനെയ ആയിരിക്കണം എന്നുള്ളതാണ് ആശുപന് തോന്നുന്നത്
രക്ഷിതാക്കള് കുട്ടികൾ എങ്ങനൊയിയിരിക്കണം എന്നാണ് അല്ലേ ഞാനാദ്യ ഷിയാസിന്റെ പോയിന്റിലേക്കാണ് ആദ്യം വരാ അസ പറഞ്ഞല്ല ഇപ്പൊ ഫോണ് അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോ ക്ക ഒറ്റപ്പെ ഫീല് ചെയ്യാന്ന് ഒരു പക്ഷെ ഈ കുട്ടികളുടെ ഭാഗത്ത്ന്ന് ഇപ്പോൊ പാരൻറ് വളരെയധികം കുട്ടികള് ഒരുപാട് ഫോൺ യൂസിന് തുടക്കം കിട്ടുന്നതിന്നെ കാരണം എന്തായിരിക്കാം നമ്മള രക്ഷിതാക്കൾ അവര കൂടുതൽ ഇടപഴകായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് കളിക്ക കട്ടോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം എന്നിട്ട് ഞമ്മള് അവർക്ക് കളിക്കണ ഞമ്മൾരു ആഹ ആഹ് നമ്മള അവര് കളിക്കുന്നതിന് പകരം മ്മ നമ്മൾ ഒരുന്താ നമ്മ നമ്മള് ഒരു കൊടുക്കുന്നത് ഫോണാണ് എന്നിട്ട് അവക്ക്ൊരു കാർട്ടൂണോ മറ്റു വിനിമയ ആ ഒക്കെ സാധനങ്ങള്ൾ വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ വിദ്യാർത്ഥികളന്ന് വാഗം നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ എന്നുള്ളത് വളരെ ഒരു ഉപകാരപ്രദമായുള്ള ഒരു കാര്യം തന്നെയാണ് പഠനമായി ബന്ധപ്പെട്ടാണെങ്കിലോ വീഡിയോകള് ക്ലാസ്സുകൾ നോട്ട്സ് എളുപ്പത്തിൽ ലഭിക്കാൻ സഹും എന്നാ കുറേ അതിന്റെ കാലം കൂട ആണല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്റെ കാലം കൂടിയണല്ലോ ഇപ്പൊ ഒരുപാട് കഴിവുകൾ പഠിക്കാനും ഭാഷകൾ പഠിക്കാനും കാര്യ കുറിയാനും എല്ലാം സോഷ്യൽ മീഡിയ വളരെയധിക സഹായമാണ് അതുപോലെന്നെ ഇപ്പോ ബിസിനസ് രംഗത്തുള്ള ആൾക്കാ അനെ സോഷ്യൽ മീഡിയൽ വലിയ മാറ്റം കൊണ്ട വന്നിട്ടണ്ട് ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങ് അല്ലെ ചെറിയ കടക്കുള്ള് ചെറ കടന്റെ മാർക്കറ്റിംഗ അഡ്വർടൈസ്‌മെന്റ് അഡ്വർടൈസ്‌മെന്റ് ആണ് അതിലൂടെ നടക്കുന്നത് പരസ്യങ്ങൾ അല്ലെ അപ്പൊ ചെറിയ കടകൾ ഒരാൾക്ക് പോലും തന്റെ ഉൽപങ്ങൾ എന്തായിരിക്കാം ആ ഒരുപാട് ദശ ലക്ഷക്കണക്കി അരക്കണക്കിന് ആളുകൾക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ ഇപ്പൊ സാധിക്കും മുമ്പ് വലിയ കമ്പനികൾക്ക് ഇത് അത്ര വലിയ കമ്പനികൾക്ക് പോലും ഇത് വളരെ പ്രയാസമായിരുന്നു പക്ഷെ എന്താതൊക്കെ നമ്മുടെ കൈ കൈവിരലുകൾ കൊണ്ട് തന്നെ ലോകത്തെ അറിയിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ഏറെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്
അതെ അതെ അതെ അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ ഒരു സ സാമൂഹ്യ മാധ്യമം വിദ്യാർത്ഥികൾ കൂടെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ആശ സംസാരിക്കണ്ട അപ്പോ അതില്ള പ്രധാനപ്പെട്ട ശ്രദ്ധ ക്കേണ്ട ഒരു കാര്യന്താന്ന്വെച്ചാല് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇതിൽ നിന്ന് ഒരുപ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഈ ഒരു സമയത്ത് ഞാന് രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ ഇന്ത്യയിൽ അവതരിപ്പിച്ച നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ചിട്ട് ഒന്ന് പറയാൻ വേണ്ടിട്ട് ആഗ്ര യിട്ടാണ് നാഷണൽ എഡ്യക്കേഷൻ പോളിസി കാര്യമായിട്ട് ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള സ്കൂളുകൾ വിദ്യാഭ്യാസ സംരംഭെത്തേയാണ് വിദ്യാഭ്യാസ ഉന്നമനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് അതിൽ പറയുന്നുണ്ട് ഒരു അധ്യാപകൻന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാല ഘട്ടത്തില് ഇതുവരെ തുടർന്നു പോന്നിട്ടുള്ള അധ്യാപകനെ പോലെയല്ല പെരുമാറേണ്ടത് പകരം ടീച്ചർ ആസ് എ ഫെ ഫെസിലിറ്റേറ്റർ എന്നാണ് അതിൽ പറയുന്നത് അതായത് കുട്ടികൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് കൃത്യമായ രീതിയിൽ അവർക്ക് വേണ്ട രീതിയിൽ അവതരിപ്പിച്ച് കൊടുക്കുക കാണിച്ചു കൊടുക്കുക എന്ന്ള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞതന്താച്ചാല് ഈ ഒരു സാമൂഹിക മാധ്യമം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മറ്റൊരു ഭാഗമാണ് എ ഐ ന്ന്ള്ളത് ഈ എ ഐ യൂസേജ് മറ്റൊരാൾ ഫെസിലിറ്റേറ്റ് ചെയ്യാതെ മറ്റൊരാൾ കാണ കൊടുക്കാതെ അല്ലെങ്കിൽ ഒരാൾ ലീഡ് ചെയ്യാനില്ലാതെ കുട്ടികൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഉപകാരങ്ങൾ അവക്ക് അവർക്ക് ഉണ്ടായിക്കോള്ളണംന്നില്ല കാര്യമായിട്ട് മിസ്യൂസിങ് ആയിരിക്കും വരാ ഓക്കെ അതുകൊണ്ട് ഒരു ടീച്ചറടെ ഒരു അധ്യാപകന്റെ കൃത്യമായിട്ടുള്ള ലീഡിംഗ അല്ലാെന്നുണ്ടെങ്കി ഒരു രക്ഷിതാവിന് കൃ താവും ആയിട്ടുള്ള ലീഡിംങ് ഒരു രക്ഷാകർം അവിടെ നിർബന്ധമായിട്ടും നല്ല രീതിൽ പ്രവർ പ്രവർത്തക്കേണ്ടതായിട്ടുണ്ട്
അതെ അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് ഈ വ്യാജ വർത്തകളുടെ രു പ്രശ്നം ഫേക്ക് ന്യൂസ് അല്ലെ നമ്മള് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്നില്ല പലരും അത് നോക്കാതെ വാർത്തകൾ ഷെയർ ചെയ്യാറാണ് അത് സമൂഹ ത്തി വളരെയധികം തെറ്റിധാരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ കാരണമാകുന്നു അല്ലെ ഇപ്പോ ഇപ്പൊ ഏ ഇന്ന് ഇപ്പം കുറച്ച് നല്ല മഴ ശക്തമായ മഴയള്ള ദിവസണെങ്കിൽ അപ്പൊ സാധാരണ കളക്ടർ ഇടുണൊരു കാര്യണ്ട് നാളെ കാസർഗോഡ് ജില്ലയിലുള്ള എല്ലാവർക്കും അവധിയാ എന്നുള്ളത് അത്പ്പോ കുട്ടികൾക്കൊരു ഹരാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്യുമ്പോൾ അതിലൂടെ മറ്റു കുട്ടികളുടെ ഒരു എന്താണ് മുടങ്ങുന്നത് ഒരു അവസരമാണ് മുടങ്ങി പോകുന്നത്
അതെ അതെ അപ്പൊ പിന്നെ ഇത്തി മറ്റൊരു രണ്ട് വശങ്ങൾ ഒരു രണ്ട് ഉപദ്രങ്ങൾ കൂടി ഡിസ്അഡ്വാൻറേജ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കയാണ് ഒന്ന് ഇപ്പൊ റസന്റ്ലി നമ്മള് കണ്ടിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള നടൻ സലീം കുമാർ മരണപ്പെട്ട സമയത്ത് ഹ് മാധ്യമങ്ങൾ വന്നുകൊണ്ട് ക്യാമറ കണ്ണുകൾക്ക് അതായത് ആ ഒരു കുടുംബത്തിനുള്ള ഒരു സ്വകാര്യ സ്പേസ് പോലും നൽകാത്ത ഒരു സിറ്റുവേഷനും അതുപോലെ തൊപ്പി എന്ന് പറയ ഗാങ്ങുമായി ബന്ധപ്പെട്ട ന്യൂസൊ നമ്മ കണ്ട് അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് ഡിജി ആളുകളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് നിയമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എ കണ്ടന്നെ ഷെയർ ചെയ്യ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എങ്ങനെയൊക്കെയാണ് ആളുകൾ മുമ്പിലൊക്കെ ക്യാമറകൾ കൊണ്ട് ചെല്ലേണ്ടത് ഇങ്ങനത്തെ വിശയമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ കേരളത്തിൽ കൊണ്ടുവര എന്നുള്ള സമൂഹിക മാധ്യമങ്ങൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരു ഡിസ്അവാൻേജ് ഡിസ്അഡ്വാൻറേജ് ആണ് പ്രശ്നമാണ് സോഷ്യൽ ബുള്ളിങ് എന്നുള്ളത് അതായത് ഒരാളുടെ പേരില് വ്യാജമായിട്ടുള്ള വാർ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടേക്കാം പറഞ്ഞല്ലോ ഇത് വ്യക്തിപരമായിട്ടുള്ള വ്യാജ വർത്തകൾ വരുമ്പോൾ പ്രധാനമായിട്ടും സ്ത്രീ ബന്ധപ്പെട്ടിട്ട അല്ലെ ആ വ്യാജാ ഫാൾസ് അലിഗേഷ കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ഒരു പുരുഷന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായ രീതിൽ അവര് വലിയ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും ഓക്കെ അത് മാനസികമായിട്ടാണെങ്കിലും അവരുടെ ജീവിതത്തിലുള്ള വിഷയങ്ങളാണ്ന്ന്ണ്ടെങ്കിലും ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ മനുഷ്യനെ കണക്കാക്കുമ്പോ അവന് ആ ഒരു വ്യാജവാർത്തക- പിന്തുടർച്ചയായിട്ടുള്ള വലിയ ഭവിഷ്യത്തുകളാണ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്
അതെ അതെ എന്നാ ഇത് ഒരുപാട് ചർച്ച ചെയ്യണ്ട വേറൊരു. ഒരു മേഖലയാണ് അതുകൊണ്ട് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അല്ലെ.
ഓക്കെ ഓക്കെ എന്തായാലും ആശുവിന്റെ സമയത്തിന് നന്ദി താങ്ക് യു.
താങ്ക് യു.